ന്തേ കട്ട
അറീല
വർഷം ണ്ടാവൂണ്ടോ
റെയ്ഞ്ച്ന്റെ ഷൂ ആണന്നെണ് തോന്ന്ണെ ചായിം കടിം ഒക്ക ആയോ
ചായ ഇണ്ടാക്ക്‌ണ്ട് ദോശ ഇണ്ടാക്കുന്നില്ല
ഉം ഞങ്ങള ഉച്ചക്ക് ഫുഡന്താ
തീര്മാൻച്ചിട്ടില്ല
ഹാ
ചോ വെറും ചോർന്നാവും
ആ വീട്ടില് മ്മി ഇപ്പൊക്കണ്ടോ
ആ ഇമ്മി ഇപ്പി ണ്ട് ഇന്റെ വീട്ടിലാണ് ഇമ്മി ഇപ്പിണ്ട് ഇവടെ ഇങ്ങള് എന്തേ വർക്ക്‌ ചെയ്യ്ണ്ടോ
ഏഹ്
എന്തേ വർക്ക് ചെയ്യണ്ടൊ ഇങ്ങള്?
ഇല്ല അങ്കല വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണ്.
ഉം
ഇങ്ങളോ?
വർക്കൊന്നും ചെയ്യണില്ല്യ.
പിന്നെ
പിന്നെന്തെക്കെ? എന്തൊക്കെ ഉണ്ടാക്കും ഫുഡ്‌?
ഞാന് ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും. ഇങ്ങക്ക് അറിയോ?
ചിക്കൻ ബിരിയാണി ആ കുക്കറില് ഉണ്ടാക്കലുണ്ട്. കുക്കറിൽ ഇണ്ടാക്ക പിന്നെ നെയ്‌ച്ചോർ വെച്ച് കൂട്ടി കൊടുക്കു.
ആഹ ഞങ്ങള് അങ്ങനെല്ല. കുക്കറില് നെയ്ച്ചറൊക്കെ ഉണ്ടാക്കും. ചിക്കൻ ബിരിയാണി ഒക്കെ സാധാ ഉണ്ടാക്കണ പോലെ തന്നെ.
നിങ്ങളെ നിങ്ങളെങ്ങനെ വെക്കല്.
ഞാൻ തന്നെ കുക്കറിൽ ഇത് മസാല ഇതൊക്കെ ഇട്ടാണ്ടതാക്കും ചിക്കന്.
ആ മറ്റേ രണ്ടു വിസൽ അങ്ങനെ എന്തോ ഉണ്ടാക്കും, അതാവുല്ലേ.
കുറച്ച് കൂട്ടി കൊടുത്തല്ല ചെയ്യാം.
ആഹ ഞങ്ങള് ഇതന്നെ സാധാ സാധാ പോലെ ഉള്ളി തൊക്കെ വാട്ടിയിട്ട്. ആദ്യം ചി ക്കനൊക്കെ പൊരിക്കുവല്ലോ. അങ്ങനെ മസാല ഉണ്ടാക്കി വക്കും. പിന്നെ ചിക്കൻ പൊരിക്കും. പിന്നെ നമ്മള് അടുപ്പത്ത് ഏ ചോറിനുള്ളതൊക്കെ വേവിച്ചിട്ട്. പിന്നെ ദമ്മിടും. ഓക്കെ മിക്സ് ചെയ്തിട്ട്.
പിന്നെ വേറെന്തുണ്ടാകും എങ്ങനെ
ഇല്ല ഞാന് സ്റ്റാർട്ട് ഓരോന്നോരോന്ന് ഉണ്ടാക്കി വരണേള്ളൂ.
ഞാന് കേക്കൊക്കെ ഇണ്ടാക്കിന്ന്. പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് കേക്കൊക്കെ ഉണ്ടാക്കിന്. പാഷൻ ഫ്രൂട്ടിന്റെ സിറപ്പൊക്കെ മേലെ ഒഴി പാഷൻ ഫ്രൂട്ടില്ലോ. അങ്ങോട്ട് കേക്കൊക്കെ ഉണ്ടാക്കിണ്.
അതെങ്ങനെ, സാധാ മെതേഡിലൊ?
സാധാ കേക്ക് ഉണ്ടാക്കണെ പോലെ തന്നെ മേലെ സൈഡ് സിറപ്പ് ഒഴിച്ചൊടുക്കും, പാഷൻ ഫ്രൂട്ടിന്റെ.
അപ്പൊ അതിന്റെ ക്രീം ഒക്കെ എങ്ങനെ വരാ?
ക്രീമ് ഇമ്മള് വാങ്ങും. വാങ്ങിയാണ്ട് അയിന് തേക്കലല്ലേ.
അല്ല എന്താ അതില് എസ്സെൻസ് വെക്കുവോ?
എസ്സെൻസ് എങ്ങനെ, ഇതിലോ?
പാഷൻ ഫ്രൂട്ടിന്റെ എസ്സെൻസ് ഉണ്ടാവോ?
ഏഏഹ് എസ്സെൻസില്ല, ഫാഷൻ ഫ്രൂട്ട് അത് നമ്മുടെ മരത്തിമ്മെ ഉണ്ടാവുലെ. അത് വച്ചിട്ട് എസ്സെൻസ് അതാക്കിട ക്കല കുറുക്കി എടുക്കലാ. പഞ്ചസാര ഇട്ടിട്ട് അല്ല പഞ്ചസാര ഇട്ടിട്ട്, വറ്റിച്ച് എടുക്കും ഉള്ളില്.
അത് നമ്മള് ഈ ലയറിന്റെ മേലെ ഒഴുക്കിയല്ലേ ചെയ്യുള്ളൂ.
ആഹ
അല്ലാതെ നമ്മള് ആഹ വിപ്പിംങ്ങ് ക്രീമില് എസ്സെൻസ് വെക്കൂലല്ലോ? ഉം സാധാ വിപ്പിങ് ക്രീമ്.
ആഹ
ലെയറിന്റെ ഓരോ ലെയറില് ഇങ്ങനെ ഇത്.
ഇതിമെ ചോക്ലറ്റ് ഇതാക്കിയണ്ട്. ഒറശ്യം.
ഇണ്ടാവും ഐ മീൻ അതിൻ്റെ ഇതുണ്ടാവോ ടേസ്റ്റ്.
ടേസ്റ്റ്ണ്ടാവൽണ്ട്
ഏഹ്
കൂട്ട് പിന്നെ കൊർച്ചീച്ചെ ആ മേൽത്തെ ഒഴിക്കുമ്പോ കൊർച്ച് പുളിയാണ് മേലെ കൊർച്ച് പുൾച്ച് ഇക്കും അപൊ പിന്നെ ഇപ്രാശ്യം ഇണ്ടാക്കിപ്പോ പിന്നെണ്ടാക്കി ഓക്കീട്ടില്ല ഒരുറാശ്യം ഞാൻ ഇണ്ടാക്കി യൂറ്റൂബ് നോക്കിണ്ടാക്കീണ്
നമുക്ക് ഇണ്ടാ ഇണ്ടാക്യാ അന്ന് കഴിക്കാണ്ടണ്ട്ണ്ടാവൂല്ലാ പിറ്റേന്നേക്കാണ്ട് റെഡി ആവൂല
ഇത് ഇണ്ടാക്കീട്ട്ണ്ട് നോർമൽ കേക്ക് അങ്ങനൊക്കെണ്ടാക്കീണ്ട്
ഇന്നാ ആഹ് ഇങ്ങള് ഇങ്ങളെ വീട്ടിലെന്നെ നിക്കല്
ഞാന് ഹസ്ബൻഡന്റെ വീട് ഇവിടെ കൊർച്ച്‌ ദൂരണ്ട് മോള് ഇവടെ സ്കൂള്ളാണ് ഇന്റെ വീട്ടിലെ സ്കൂള്ളാണ്
ആഹ്
നല്ലതാണ്
ഇല്ല അപ്പൊ വീട്ട്ക്ക് ന്ന്ക്കാൻ വന്നതാണോ
ഇല്ലപ്പൊ കൊർച്ചയിഞ്ഞിട്ട് പോണെള്ളൂ റസ്റ്റാണ് ബെഡ് റസ്റ്റേര്ന്ന്
ഏഹ് ഡെലിവറി കഴിഞ്ഞിട്ടാണോ
അല്ല ഡെലിവറി ആറ് മാസായിട്ടൊള്ളൂ
ആഹ് മാഷാഅല്ലാഹ്‌ മാഷാഅല്ലാഹ്‌ മൂന്നാമത്തെ കുട്ട്യോ
ആഹ്
ഏഹ്
പിന്നെന്തെക്കെ വല്യോള് നാലാം ക്ലാസ്സിലാലെ നാല് ലാലെ ചെർത് പിന്നെ ആക്കീട്ടില്ല നാല് വയസ്സാവുന്നുള്ളൂ
എവിടേപ്പൊ ഹസ്ബൻ്റിന്റെ വീടൊക്കെ വര്ന്നെ ഏത് ജില്ലെ
മലപ്പുറം ജില്ലന്നെ
ഉം
ഇങ്ങളെവ്ടില്ലാ
ഞങ്ങള് ഞാന് മലപ്പുറം ഹസ്ബൻഡിൻ്റെ ജില്ല പാലക്കാട്
ദൂരത്ത്ക്കാ കല്ല്യാണം കഴിച്ചൂ
ദൂരല്ല പക്ഷേ കൊർച്ചൊരു പത്തിരുപത് മിൻറ്റിൻ്റെ ഡിസ്റ്റൻസൊള്ളു
ഏഹ് ഈ പാലക്കാട്ർഞ്ഞാ മറ്റേ ജില്ലല്ലേ ജില്ലല്ലെ ഇങ്ങള് ഉദ്ദേശിച്ചെ പാലക്കാട് ജില്ലല്ലേ
ജില്ല രണ്ട് ജില്ലേണ് പക്ഷെ അത്രക്ക് ദൂരല്ല
ഏഹ്
രണ്ടിന്റിം എൻ്റിങ്ങിലാ വരുന്നത് വീടാള്
അഏഹ്
ഇങ്ങക്കെത്ര ഡിസ്റ്റൻസ്ണ്ടാവും
ഞങ്ങള് ഇൻ്റത് ഇൻ്റെ വീട് കോഴിക്കോട് ജില്ല ഇവിടന്നെ ഓൽത് മലപ്പുറം ജില്ല അവിടേണ് ഹസ്ബൻഡ്ൻ്റെ
ദൂരണ്ടോ ഒരുപാട്
കൊർച്ച്
ആഹ് ആഹ് ഇന്റെ ഹസ്ബൻഡ്ൻ്റെ അനിയത്തിന്റെം അങ്ങനേണ്
ഇനി അവ്ട്ന്ന്ങ്ങട്ട് പോവാം കയ്യില്ല
ഏഹ്
രണ്ട് സ്ഥൽത്ത്ന്നും സ്കൂബസ് ഇണ്ടാവൂലെ കൊർച്ച് ലോങ്ങാണ് ഒരു മണിക്കൂർന്റെ ഓട്ടണ്ട്
അപ്പൊ ഇന്റെ മോന് ചെർക്കാണെങ്കി ഇണ്ടാവും അവര്ക്ക് ഇണ്ടാവൂല്ല
ആഹ്
അവർക്കനല്ല ദൂരണ്ടെ ഒന്നര രണ്ട് മണിക്കൂറിന്റെ ദൂരണ്ട്
ഇല്ലണ്ടാവ നടക്കില്ലണ്ടാവും ക്ഷേ സ്കൂൾ കൊറച്ച് കുട്ട്യ കൊറച്ച് ലോങ്ങിണ്ട ഇഞ്ചിക്കാണ്ടാവും അര കുറക്കെ യാത്രെയണ്ടാവും പിന്നെ പിന്നെ അങ്ങനാ ആൾക്ക് പറ്റൂലാച്ചിട്ട് അങ്ങനാക്കിട്ടില്ല കൊറെനേരം കുട്ടി ഓള് ഇര്ന്ന കൊയങ്ങൂ ഓല് ബസ്സിലൊക്കെ
ഇപ്പെങ്ങനെ കുട്ടി ഓൺലൈൻ ക്ലാസ്സിലാ
അര് ഓള് സ്കൂൾ പോവ്ണ്ട് ഇവടട്ത്തന്നേണ്
ആഹ് ഇബടെ ചേർത്തീട്ട്ണ്ടാവൂല്ലേ ആഹ്
ക്ലാസില്ലാ ഇന്ന് സ്കൂള്ല്ല വെള്ളിയാഴ്ചല്ലേ
വെള്ളിയാഴ്ച സ്കൂൾണ്ടാവുല
ഇച്ചില്ല്യ ശനിയാഴച്ചണ്ടാവും
ഇവടൊക്കെ വെള്ളിയാഴ്ച ണ്ടാവും ശനിയാഴ്ച്ചണ്ടാവുല
പിന്നെ രണ്ടാശനിയാണെങ്കിൽ പിന്നെ ഇണ്ടാവൂല അപ്പൊ വെള്ളിയാഴ്ച എടുക്കും ഓല്
ആഹ് നോർമലി അവിടെ വെള്ളിയാഴ്ച ആവൂല്ലെ ലീവ്
ആഹ്
ചെല ഭാഗത്ത്
പിന്നെ എങ്ങനാ
ചെല ഭാഗത്ത്ക്കൊക്ക അങ്ങനെയാന്നറിയ
സംഭവം ഇത് ഒരു മുസ്ലിം സ്കൂളാണ് യത്തീംകാനേണ്
ആഹ്
ച്ച്
അത് വെള്ളിയാഴ്ച്ച ജുമ അങ്ങനൊക്കെ നോക്കിട്ട് ലീവ്ക്കാണോല്ലേ
ഉം
ഹസ്ബൻഡ് എന്ത്യ്യ്ണ് നാട്ട്ലന്നെ
അല്ലല്ല പൊറത്ത് ഗൾഫിലാണ്
ആഹ്
ഇപ്പ പോയിട്ടൊള്ളു കൊറച്ച് നാട്ടിൽ ഇളള ലാളേര്ന്നു
പിന്നെ ഗൾഫ്ക്ക് പോയതാവും ലേ
അത് ഇന്നെ കേട്ട കല്യാണംകഴിക്ക്ണ സമയത്ത് ഗൾഫിലേര്ന്നു പിന്നെ നിർത്തിപോന്ന് ലാസ്റ്റ് പോണ്ട അയിറ്റേഷം നിർത്തി പോന്നീന്ന്‌ രണ്ടാത് പിന്നിം പോയത രണ്ടാമത്തെ പ്രസവാപ്പ പിന്നിംപോയി പോയി മൂന്നാമത്ത എന്തേ നിർത്തി അവിടെ അമ്മായിമ്മൊറ്റക്കോള്ളു അമ്മായിമ്മിം അവടെ ഒരു ഒരു മോൻ തന്നേള്ളൂ ഓര്ക്ക്
വേറെ മക്കളൊന്നും ഉണ്ടാവുലല്ലേ ഇങ്ങക്കാ അനിയത്തി അനിയൻ അങ്ങനൊന്നൂല്ലല്ലോ
അവിടാരൂല്ല അവിടെ അമ്മായിമ്മൊറ്റക്കന്നൊള്ളൂ അമ്മോശൻ
അങ്ങന ഒറ്റക്ക് കടക്ക്ണ ആളാണോ
ആഹ് വല്യ പ്രായൊന്നുല്ല ആഹ് ഇപ്പണ്ട്
ആഹ് ഇപ്പിം ഇമ്മിം കൂടേണല്ലേ
ആഹ് വാപ്പ അവടെ കടീം തൊക്കെ ഷോപ്പക്കെ
ആഹ് തട്ട്കടപോൽത്തെ
അല്ല എല്ലാ സാനങ്ങളുള്ള കട
ആഹ്
പലചരക്ക്
ഉം
പലചരക്ക്കട എല്ലാസാനുണ്ട്
മ്
ഫ്രൂട്ട്സ് അല്ലാത്തൊക്കണ്ട് വെജിറ്റ പച്ചക്കറി എല്ലുണ്ട് എല്ലാസാനുണ്ട് പിന്നെന്തക്കെ
പിന്നെന്താ ഞാനിപ്പ ന്റെ വീട്ട്ലാണ്
ആഹ് അഹ് എത്ര വയസ്സായി മോനിക്ക്‌
ഓനിക്ക് നാല് വയസ്സ് നാലായിട്ടില്ല സെപ്റ്റംബർക്ക് നാലാവും
ഉം മോളപ്പത്തന്നെ ഇരിക്കണേ ഇന്നോട് സത്യം മ്പർല്ലെന്നേണ് എന്റെ മോള് സെപ്റ്റംബർ തന്നെ നാല് വയസ്സാകും സെപ്റ്റംബറ് അഞ്ചാന്തി മുതല് അഞ്ചാന്തി
ആഹ് അവൻ പന്ത്രണ്ടാന്തി
ഉം
പിന്നെ ഞാൻ ഇന്നലെ വീട്ട്ക്ക് വന്നതേയുള്ളൂ
ഉം
വന്നപാട് പണിയക്കെ ഇര്ക്ക്ണ്ട്
പിന്നെ ന്തൊക്കെ പണിയൊക്കെ കയ്ഞ്ഞോ
പണി ഓരോന്നോരോന്ന് കഴിയെണ്ട്
ഉം
ഏഹ് ഞാനിന്നലെ വീടിൻ്റെ ഇവിടൊന്നു വീണേ നല്ല വഴുക്കലല്ലേ മഴ
ആഹ്
അവിടന്ന് വീണിട്ട് കയ്യില് ഇഞ്ചുറി പറ്റി ഇരിക്ക്യാ
ഏഹ് ബാന്റെജ് ഇട്ടേക്കാ അന്നിട്ട്
ബാൻഡേജ് ഇട്ടിട്ടില്ല ഷോൾഡറിനായ കാരണം ബാൻഡേജ് ഇടാൻ പറ്റൂലല്ലോ
ഓഹ്
ഓനോ കിട്ടീട്ട് ആണ് ഇരിക്കണ്ട്
ഉം
ഉം
എന്ത്‌ മഴേം പൊ റത്തേക്ക്‌ എറങ്ങാൻ പറ്റില്ല മുറ്റത്ത് ഞാനെറങ്ങേ ഇല്യാ
നല്ല മഴേണേ ആഹ് ഞ്ഞ് അവിടെണ്ടോ ഇപ്പഴും
ഇവിടിപ്പൊ തുള്ളികളെന്തൊരൊണ്ടായി രാവിലേക്ക നല്ല മഴേല്ലേ
ആഹ് ഇവിടെ ഒപ്പ്നാ ഒരു ഉലർച്ചെണ്ട്
ഉം
പിന്ന
പിന്നെന്തേക്കെ
നല്ല വീട്
എന്താ ഫ്രീടൈം എന്താ ചെയ്യാ വർക്കൊക്കെ
ഞാനിങ്ങനെ ചെറിയ വർക്കിലൊക്കെ ഇണ്ട് അതില് എൻഗേജ്ഡ് ആവും
ട്ടാണ് ഓൺലൈൻ ആയിട്ട് ഇരുന്ന് ചെയ്യെണ്ടോ
ആഹ് ഓൺലൈനായിട്ട് തന്നെ വർക്ക് ചെയ്യെണ്ട്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
ഏഹ്
ഇതിലിപ്പോ പട് പട്ത്ത്
ആഹ് ഓഹ് പിൻ പിന്നെന്താ ഉമ്മാക്കക്ക വയസ്സൊള്ളതാ
ഏഹ് വല്യ പ്രായോന്നില്യ നാപ്പത്തഞ്ച്
ആഹ് ഓക്കേ നിങ്ങള് അങ്ങന ഹസ്ബന്റിന്റെ വീട്ടില് കുക്ക്ചെയ്യലൊക്കെണ്ടോ
അവിടെ അധികം കുക്ക്‌ ചെയ്യലില്ല അധികം ഉമ്മന്നേണ് കുക്ക്ചെയ്യല്
ഇവിടെ നിങ്ങളെ വീട്ടില് ആരക്കേ എള്ളത്
മ്മെണ്ടാക്കും
നിങ്ങള വീട്ടിലേ
ഇമ്മന്നെ എണ്ടാക്കല്
അല്ല വേറെ മക്കളൊക്കെ ആരൊക്കെയാ ഇള്ളത്
ഞാൻ ഒറ്റ മോളന്നേ ഉള്ളു പിന്നെ ഒരാങ്ങളെണ്ട്
ആഹ് കാക്ക
കാക്ക കല്യാണം കഴിഞ്ഞ ഒര് കുട്ടിയുണ്ട് എൽ കെ ജി പഠിച്ച
ഏഹ്
ഓര് ഓരോടെ ഓളോടെണ് അത്
കാക്കിം ദുബായില
കാക്ക ഗൾഫില
ആഹ്
നാട്ടിലുള്ള ആൾന്നെയ ഇ അപ്പൊ പോയി പോയിട്ടണ്ട് ഇനിപ്പ തന്നെ വരും. രണ്ടു മാസത്തിന് വെറുതെ പോയത
വിസിറ്റിങ്ങിന് പോയതാവുല്ലേ
ഉം
പിന്നെ
പിന്നെന്തൊക്കെ
വേറെ ന്തൊക്കെ
ഓ ട്രാവൽസിലില്ല അവിടെ
ഏഹ്
ട്രാവൽസും കാര്യങ്ങളൊക്കെ പഠിച്ച ആളാണ്
ആഹ് ഇതാവ്ല്ലേ
ഉം
അപ്പ അതി അതിന്റെ അതിന്റേതായിട്ടുള്ള ജോലി ചെയ്യാണ്.
ആ അവിടെ തന്നെ ട്രാവൽസിലാരുന്നു പിന്നെ ഇപ്പ തൽക്കാലം കേറിയത അവിടെ
ആഹ്
തൽക്കാലം പോ
ഗൾഫ് പോയി നിൽക്കാൻ ഇഷ്ടല്ലാത്താളാവൂല്ലേ?
ഇപ്പ എങ്ങന വരാ മെയ് മാസം വരും
ആഹ്
പിന്നെന്തൊക്ക ആഹ് ആഹ്
ഓഹ്